ഉം ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
ഏഹ് ഭഷ്ണം ചായക്കുടിച്ചാ
ആഹ് കുടിച്ചു കൊടിച്ചു
ആഹ് ഞാന് മോള സ്കൂൾത്തത് എഴ്തിപ്പിക്ക്യാണ്
ആഹ് ഹോം വർക്കായിക്കായിക്ക്യ
ആഹ് അതെ ഹോംവർക്ക് ഉം അവളെ എൽ കെ ജി ആഹ് നാളെ സ്കൂൾണ്ട് അപ്പൊ സ്കൂൾക്ക് ടീച്ചറ് പറഞ്ഞ് ഒരു എഫോർഷീറ്റില് ആഎഴ്തി കൊണ്ടുവരാനും പിന്നെ പേസ്റ്റ് ചിയ്യാന് റാ അപ്പൊ അത് ഇന്നലെ ചെയ്തു അപ്പൊ സ്ലൈ റ്റ്ല് എഴ്താന്ണ്ട് റാ
ആഹ്
അപ്പാ അത് എയ്ദ്ന്ന് എഴ്തിക്ക്യാര്ന്നു
ആഹ്
ഉം എഹ് എന്താണ് അവ്ട്ത്തൊക്കെ വിവരം
ഇവിടെണ്ട് പിള്ളേര് രണ്ട്പേരും കളിക്യുന്നു അവരെ നോക്കി ഇവിടെങ്ങനെ ഇരിക്യുന്നൂ
ആഹ് ഏഹ് ചേട്ടനോ അതെ അത് ശെരി ഇന്ന് ലീവായ തോണ്ടയ്രിക്കുല്ലേ
ആഹ്
ഉം ആഹ് അത് ശരി ആഹ് ഉം അച്ഛൻ മറ്റോരവ്ടെ
അച് അച്ഛാര അമ്മേക്കെ പ്രാർത്ഥനേണ്ട് അയിന് പോയി
ആഹ് അത് ശെരി ആഹ് ആഹ് അപ്പൊ ഫ്രീയാണ് നല്ലോലൈ ട്ടൈമില് ആഹ് ചായ കുടിച്ചോ ഇന്ന് ആഹ് ഭക്ഷ്ണം ആഹ് ഞാന് ഇവര്കുവായി ട്ട് ചായണ്ടാക്കി കൊടുത്തു ഉം ന്തനൂഡിൽസ്ണ്ടാക്കി കൊട്ത്തേകുന്നു
ആഹ് ആഹ് ആഹ്
ഉം നൂടിൽസ്ന് പ്രത്യേക എളുപ്പപ്പണി അതിന്റെ മസാലട്ട് വേവിക്ക്യാ ന്നിട്ട് ഉം എല്ലാതെ വേറെന്നും അതില് ആട് ചെയ്ൺ അവര്ക്ക് ഇഷ്ട്ടല്ല ഉം അവര് കഴിക്കില്ല അപ്പൊ പിന്നെ നമുക്കെള് പാണ് അവര്ക്ക് കഴിക്കാൻ അതാ ഇഷ്ടം നമ്ക്ക് എള് ഇപ്പള്ള കാര്യങ്ങൾല്ലേ ഇഷ്ടം മാപെട്ടെന്ന് കഴിയണ്ടകാര്യം
ആതെ ഇന്ന വൈകിട്ടത്തേക്കെന്താ രാത്രികത്തേക്ക്
ചോറാണ് ചോറ് അയ്ലകറി വെച്ചത്ണ്ട് മീൻ വർത്തത്ണ്ട് ഉപേരിണ്ട്
ആഹ് മതിയലോ
ആഹാ അതെ അപന്ന് കൊർച്ച് ചി ക്കൻ ഉപ്പ കൊട്ന്നീന്നു അപ്പ അത് വറ്ത്തു ചിക്കൻ പൊരിച്ചു ഉം
ആഹ് ഇവിടെയുണ്ട് ചിക്കൻ നെയ്ച്ചോറും ചിക്കനും
അതെ ആഹ് അതെ
ഉം അവ് ഹസ്ബൻ്റ് ദ്കേറിതാമസ്ത്തിന് പോയാർന്നു അപ്പാ അവട്ന്ന്
ആഹ് ആഹ് അതെ ആഹ് അത് ശരി അപ്പൊ പിന്നെ ഒന്ന് ഉച്ചക്ക് ഒന്നും വെക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ലല്ലോ
പക്ഷെ വെച്ചു ഉച്ചക്ക് വെച്ചു ഉച്ചക്ക് ഞങ്ങള് പള്ളിയിലെ കാര്യം വന്നിട്ട് ചോറ് രണ്ടു നേരത്തേക്കുള്ള ചോറും വെച്ചു ഏഹ് കറി എറച്ചിക്കറി വെക്കും ചെയ്തു ഞാൻ കൊണ്ടരുംന്ന് അറിഞ്ഞില്ല അത് കൊണ്ടന്ന് കഴിഞ്ഞപ്പോ ആഹ് ഒത്തിരി ചോറും ഉണ്ട് കൂട്ടാനും ഉണ്ട് എന്ത് ചെയ്യന്ന് എനിക്കറിഞ്ഞൂട നമ്മുക്കൊരു പരിധി ഇല്ലേ കഴിക്കണേന്
ആഹ് അതന്നെ ഉം ഉം
എല്ലാം ഫ്രിഡ്ജില് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കുറച്ചെടുത്ത് പുറത്ത് വെച്ച് ബാക്കിയൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നു
ആഹ് ഒക്കെ എടുത്ത് വെച്ചോ അപ്പ ര രാത്രി കഴിക്കാള്ളത് മാത്രം ഇണ്ടാവൂലേ
ആഹ് പുറത്തിരിപ്പ്ണ്ട് പിള്ളേർക്ക് കൊടുക്കാനുള്ളൊക്കെണ്ട് ഏഹ് ഞാൻ ഇപ്പൊ കൊറച്ച് മുന്നൊന്ന് ഞാൻ ഒന്ന് കഴിച്ച് ഇനി എനിക്ക് പറ്റത്തില്ല കഴിക്കാൻ
ആഹ് ആഹ് ഞാനും അങ്ങനെ തന്നെ സാധാ ചോറ് അതാണ് ഏറ്റവും ഇഷ്ടം
അതെ
ഉം ഉം
ഏഹ് എന്തോലൊരു കൂട്ടം എനിക്ക് സാധാ ചോറും തക്കാളി വാട്ടിയതും അത് കിട്ടിയ ഞാൻ എത്ര വട്ടോം കഴിച്ചോളും
ഏഹ് അത് ശരി തക്കാളി വാട്ടിയതോ അതെങ്ങനെ
തക്കാളി നമ്മള് ചെറുതാക്കി അരിയ എന്നിട്ട് നമ്മള് കടു കടുക്‌ പൊട്ടിച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയും ഏഹ് രണ്ട് പച്ചമുളകൊക്കെ കീറിയ എല്ലാം കൂടെ ഒരുമിച്ചതിലേക്ക് ഇങ്ങനെ ഇട ഉപ്പും അത് നല്ലോം വഴണ്ടി വരുമ്പം ഓഫ് ചെയ്യാം ഒന്ന് ഏകദേശം ഒന്നായൊക്കെ ഒടഞ്ഞ് കിട്ടുമ്പൊ ഓഫ് ചെയ്യാം അത് കൂട്ടി നമ്മളങ്ങനെ ചോറുണ്ണും
അതെ ആഹ്
ഉം ഉം വ ഭയങ്കര ഇഷ്ട എനിക്കും എന്റെ അനിയനും ഉമ്മയക്കെ അത് ഭയങ്കര ഇഷ്ട അത്
ആഹ് ആഹ് അത് സ്കൂളില് അങ്ങനെ തന്നെയിരുന്നു
ആഹ് അതെ അതെ അതെ അതെ ഞാൻ സ്കു ഞാൻ പഠിച്ചോണ്ടിന്നപൊക്കെ അങ്ങൻത്തത നമ്മക്ക് എളുപ്പാണ് ഞാൻ തന്നെയായിരുന്നു രാവിലെ എണീറ്റ് ചോറും കൂട്ടാനൊക്കെണ്ടാക്കി ഞാൻ തന്നെ കൊണ്ടുപോകായിരുന്നു സ്കൂളിലേക്കുള്ളെ ഞാൻ അഞ്ചാം ക്ലാസ് മുതല് ഞാൻ സ്വന്തം വെക്കല എനിക്കുള്ള ചോറും കൂട്ടാനൊക്കെ ഞാൻ രാവി തന്നെ അഞ്ച് മണിക്ക് എണീറ്റിട്ടൊക്ക ഞാൻ വെക്കുവായിരുന്നു പിന്നെ അന്നേരം ഞാൻ ഒന്നില മൊട്ട പൊരിക്കും അല്ലെങ്കിൽ ഈ തക്കാളി വാട്ടും പിന്നെ അല്ലെങ്കില് സവാളെ ഒക്കെ സവാള അരിഞ്ഞിട്ട് ചെർ വർതെ മസാലയിട്ട് ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ഇട്ടിട്ട് വെറുതെ ഒന്ന് വഴറ്റി അങ്ങനെ എടുക്കും അങ്ങനെ ഒരു റു ആഹ് റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും കൊണ്ട് പോയിണ് സ്കൂളില് അല്ലെ മുട്ട പൊരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അതൊക്കെ ഒരു കാലം ഓർക്കാൻ വയ്യ
അതെ ഓർക്കുമ്പോ നല്ല രസള്ള കാലായിരുന്നു അതെ ഉം ആ പഴയ ഞാനായിരുന്നെങ്കിൽ എന്നാലോചി
ഉം
എന്റെ വീട്ടിൽ പോയ ഞാൻ അതൊക്കെ ഉണ്ടാക്കും സ്വന്തം ഇണ്ടാക്കി അങ്ങ് എനിക്ക് ആരെയും നോക്കണ്ട സ്വന്തം വീട്ടിലേ നടക്കുള്ളൂ ആ
ഉം ശരിയാണ് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മുടെ സ്വർഗരാജ്യത്ത് ഉം
ഇനിയിപ്പ ഈ മാസം പോണ്ടി വരും എന്റെ അനിയൻ പുറത്തേക്ക് പോകാനായിപ്പ അപ്പം ഈ മാസം അങ്ങോട്ട് പോണം
ആ അതെ ആഹ പുറത്ത് ജോലി ചെയ്യാനാവുല്ലേ വറ
ആഹ് വർക്ക് ചെയ്യാൻ വേണ്ടീട്ട്
ഉം ആ
എന്താ ഹസ്ബൻറിിന്റെ കൂട്ടുകാരം വഴി കിട്ടിയതാ അപ്പം നാളെ മെഡിക്കലാണ് ആ ഇപ്പ നാ മെടിക്കൽ കഴിഞ്ഞ അറിയാം എന്ന് പോണം എപ്പ പോണംന്ന് ആ ഒരു
ആഹ ഓ ടെൻഷൻ ആവണ എന്തിനാ നോ ടെൻഷൻ സന്തോഷായിട്ട് പോയിട്ട് വരട്ടെ ഒരു കൊഴപ്പുണ്ടാവില്ല
ടെൻഷനും ഉണ്ട് പിന്നെ നഞമ്മക്കൊരു ബലവുംണ്ട് ഞങ്ങള്ൾ താഴെ തട്ടി കിടക്കാണ് നമ്മ ഒന്ന് മെച്ചോറായിക്കിട്ടണമെങ്കി അവൻ പോയേ പറ്റു
ആ ശരി ഇങ്ങ രണ്ട് മക്ക ക്കളാണോ
എനിക്ക് എന്റെ താഴെ മൂന്ന് ഞ രണ്ട് പേരുണ്ട് അനിയനുണ്ട് അനിയത്തി ഉണ്ട് അനിയത്തി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു
ആഹ ആഹ അതെ അത് ശരി ഉ എത്രാം മാസം ത് വരെ പഠിച്ചു നിങ്ങള്ൾ
ഞാൻ പ്ലസ്ടു
ആഹ് പ്ലസ് ടു ആഹ് ഓക്കേ ഉം പിന്നെ ഓൺലൈനിലായിട്ടൊന്നും പഠിച്ചില്ലല്ലേ
ഇല്ല ഞാൻ വേറൊരു കോഴ്സ് ഒക്കെ എടുത്തായിുന്നോ ഈ ഫുഡ് പ്രോസസ്സിംഗന്ന് പറഞ്ഞിട്ട്
ആഹ്
അത് മൂന്ന് മാസം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അതിന്ന് വേക്കൻസി ജോബുവേക്കൻ കിട്ടി കൊച്ചി ലുലൂമാളി കേയറിയരുന്നു
അതെ
ഒരു കമ്പനി കമ്പനി കേയറിയായിരുന്നു അവിടെ ഒരു മാസം വർക്ക് ചെയ്തോണ്ടിന്നപ്പോഴന്ന കല്യാണം വന്നത്
ആ അത് ശെരി ഉ ഉ ഉ പിന്നെ എവിടൊക്കെ നോക്കിയില്ല
ക്കുല്ല പഠിക്കാനും പോയില്ല
ആ ഇപ്പഴായിരുന്നു ഒന്നുടി ട്രൈ ചെയ്യായി ര്യന്നുടി
സത്യ ഇപ്പൊ ന നല്ല ബോധ്യം വരുന്നുണ്ട് ഈ ഹസ്ബൻഡും ബുദ്ധിമുട്ട് കാണുമ്പോയ പോയാ മതിയായിരുന്നു വിട്ട പഠിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു ഇത് വരുന്നുണ്ട്
അതെ എല്ലാവർക്കൂട്ടാ എന്റെ അതേ അവസ്ഥ തന്നെ ഞാനും അങ്ങനെ തന്നൊയിരുന്നു ഉ
ഇപ്പെന്താ ചോദിക്ക ആ ഇപ്പ നമ്മള ചോദിക്ക ഞ ജോലിക്ക് പോക്കോട്ടെ ഏന്ന് ചോദിച്ചാഏ പോണ്ട എവിടെയും പോണ്ട അവിടെ ഇരുന്നാ മതി ആ ഞാൻ പറഞ്ഞ അന്നവിടെ എന്നെ എരുത്തിക്കന്നെ അവിടെയും വിടണ്ടാന്ന് പറയും അപ്പം പിന്നെ ഒന്നും മിണ്ടത്തില്ല അപ്പൊ ഞാൻ ങ്ങനെചോദിക്കും കല്യാണത്തിന് മുന്നേ പെൺ ണ വന്നപ്പം എന്നോട് ഇങ്ങനെ പറഞ് കല്യാണം കഴിഞ്ഞാൽ പഠിപ്പിക്കാം ടിടിസിക്ക് വിടാം പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ട് വന്നത് ഇതുവരെ ന്നെ പഠിപ്പിക്കാൻ വിട്ടിട്ടില്ലന്നേ അപ്പ അന്നേരം ആളൊന്നും മിണ്ടുല അപ്പൊ ആള് മിണ്ടാതവിടിരിക്കും രസാണ്
ഉം ആഹ് അതന്നെ ഉം ഒരുപാട് ഫ്രണ്ട്സുണ്ടാവുല്ലെ അമ്മള് ഏഹ് എല്ലാരു ഒരുമിച്ചേന്ന് ഒന്നുമുതലേ പ്ലസ് ടു വരെ ഒരേ ഫ്രണ്ട്സായിരുന്നോ അതോ ഉം ഇതാണ് ഓരോസ്കൂൾ മാറുമ്പോ വേവ്വേറെ ഫ്രണ്ട്സായിരുന്നോ കൂടെ ഉണ്ടായിരുന്നേ
നാ നാലാക്ലാസ് വരെ ഓരോ ഫ്രണ്ട്സ്ന്നാ പിന്നെ അഞ്ചാക്ലാസിന്നും ആഹ് ഞങ്ങള് ഏഴാക്ലാസന്നെ ഒരു സ്കൂളിൽ തന്നെ ആയതൊണ്ട് എനിക്ക് ഏഴാക്ലസുവരെ ഓരോ ഫ്രണ്ട്സന്നെ കിട്ടിയത്
അതെല്ലെ അവരായിട്ട് ഇപ്പഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ വിളിക്കൊക്കെ ചെയ്യോ
പേര് കൊറഞ്ഞത് ഒന്നോരണ്ടോ പേര്
ആഹ്
ആഹ് അവരൊക്കെ പിന്നെ അവരുടെ ഓരോരോ എന്താറിയാ ജോലിയും കാര്യങ്ങളും പഠനം കാര്യങ്ങളും അപ്പൊ നമ്മള ഫ്രണ്ട്ഷിപ്പൊന്നു അവര് കൂട്ടാക്കണന്നില്ല ഉം എനിക്കിപ്പം ബെസ്റ്റ് ഫ്രണ്ട്സ്ന്ന് പറയാന്
ആഹ്
മൂന്നു പേരുണ്ട് നാലു പേരുണ്ട് മൂന്ന് ബോയ്സും ഒരു ഗേളുണ്ട് അവരെ എനിക്ക് ഫ്രണ്ട്സായിട്ടെന്ന് പറയാനുള്ളൂ ഞങ്ങളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കു ക്കും സംസാരിക്കും
ആഹ് നമ്മടെ ആവശ്യ ഹെൽപ്പൊക്കെ ചെയ്യോ അവര്
രണ്ട് ഗേൾ ഗേള് ഗേള് എനിക്കിപ ഇപ്പം പൈസയുടെ കാര്യത്തിനാണേലും ഇൻക്ക് സഹായൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കെന്നല്ല എന്റെ വീട്ടിലേക്കൊക്കെ ആന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പം അവളെപ്പോഴും വിളിക്കും അവള് നേഴ്സിങ്ങാണ് ആഹ് അതെപോലെ ആഹ് എന്റെ വീട്ടിലേക്കോ എന്റെ വീട്ടില് എന്റെ അമ്മേനെ ഒക്കെ കാണാൻ അവർക്ക് എന്തേലൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുവാ പൈസ ആയിട്ടാണെങ്കിലൊക്കെ കൊടുക്കൊക്കെ ചെയ്യും അതോണ്ട് പിന്നെ കൊഴപ്പം ആഹേ പൊറത്തേക്ക് എവിടെലും പോ പോയിട്ടില്ലല്ലെ
ഇല്ല ഞനെവിടെയും പോയിട്ടൊന്നുല്ല ഞാൻ പോണൊന്നൊക്കെ വിചാരിക്കും അ അപ്പ പിന്നെ സമ്മയ്ക്കത്തില്ല പോണ്ടാന്ന് പറയും പിന്നെ അന്ന് കുട്ട്യളൊക്കെ ചെറിയ ഇതായ കാരണം പിന്നെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നല്ല ഞാൻ ഇപ്പഴും ചോദിക്കും അപ്പൊ പറയും വേണ്ടാന്ന് ഉം ന്റെ മോള് സ്കൂളില് ചേർത്തിട്ടുണ്ട് അപ്പൊ അവളെ നോക്കണം എല്ലാം കൂടി നക്ക് നടക്കൂല്ല എന്നൊക്കെ പറയും കൂടെ ഷെ കൊറേനേരങ്ങനെ വീട്ടിരി ക്കുമ്പോ അതൊരുമടുപ്പാണ് ഉം ആഹ് ഓക്കേ ആഹ് ശെരി
ഉം